ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് കേക്ക്‌ന്ന്ണ്ട്
എന്തൊക്കെണ്ട് വിശേഷം അഹ് മയക്കല്ലവിടെ
ഇന്ന് ലേശം കൊറവുണ്ട്, രാവിലല്ലെണ്ടേര്ന്നെ, ഇപ്പ കൊറവുണ്ട് ഉം
ആഹ്
ങ്ങള അങ്ങോട്ടെല്ല മയണ്ടാ
ആഹ് നല്ല മഴണ്ടായിരുന്നു. കൊർച്ച് കൊറവ്ണ്ട്, ഇന്ന് കൊർച്ച് കൊറവ്ണ്ട് ന്ന് വടെ സ്കൂളൊക്കെ അവധിയാര്ന്ന്
അയ്ശരി, ആഹ് ഇവിടേം അവധിയന്നെ രണ്ടു ദിവസായി അവധി
അഹ് ആഹ് ആഹ് ഏഹ് ഇന്നല്യും അവധിയേന്നൊ ഇന്നലെ
ആഹ്, രണ്ടൂസായി.
ആഹ്, ഇവിടന്ന് മാത്രം
അയ്ശെരി ആഹ്.
ഉം, വേറെന്തൊക്കെ വെള്ളം കൊണ്ടൊന്നും ബുദ്ധിമുട്ടൊന്നുല്ലല്ലോ?
അതൊന്നുല്ല. മഴദങ്ങനെ പെയ്യുന്ന്ണ്ട്ന്നല്ലാതെ ബെള്ളേടെയും കാണാനില്ല.
വെള്ളേടേം കാണാനില്ലല്ലേ, ഇവടെ വീടിന്റട് ത്ത്‌ കൂടെ തോട്ണ്ട്ട്ടോങ്ങട്ട് പാടത്തേക്കൊക്കെ വെള്ളം കയറീണ്.
അയ്ശെരി ആഹ്, വീട്ടിലെല്ലാം കയറുവാ
ഇല്ല വീട്ട് കയറൂല
ഉം.
ഉം, അമ്മള് ഇവടെന്നങ്ൻ നോക്കി നിക്കും. ഇല്ല. ആഹ് വെള്ളം തോട്ടിലാദ്യ ണ്ടാര്ന്ന്
അയ്ശെരി. ആഹ്
ഉം. പിന്നെ മഴ കൂടുമ്പോ അഹ് വെള്ളം കൂ ആഹ്, കയറും. ഉം, ഉം
ഉം.
നോക്കിയാ കാണും, പക്ഷേ വീട്ടില് ക ചണ്ട.... ആഹ് കിണറ്റിലൊക്കെ വെള്ളണ്ട് വെള്ളണ്ട്
ഉം. പിന്നെ കുട്ട്യളെല്ലാം പോയാ? ആഹ് ചായലം കഴിഞ്ഞ്
ആഹ്.
രാത്രികത്തെ എല്ലാ ആയ?
ആഹ്, ഫുഡൊക്കെ രാവിലന്നെ വെക്കും. ഞാനു രണ്ട് മക്കളന്നെ ഉള്ളൂ അപ്പൊ. ആഹ് ചോറ് മന്തി
ഉം. ഹസ്ബൻഡ് നാട്ടിലില്ലായിരിക്കൂലേ, ഉം. സ്വന്തം വീടായിരിക്കൂലെ
ആഹ്, ആഹ്. സ്വന്താണ്.
ത്ര കുട്ട്യാളാ.
രണ്ടാളാ.
അയ്ശെരി, ആഹ്
ഉം, ഒരാള് മൂന്ന്ലു ഒരാള് ഒന്ന്ലാ ആഹ് ഒറ്റക്ക പോണം ആഹ് മുറ്റത്തന്നെ വീടാണ്. പ്രശ്‌നം. ആഹ്, ആഹ്.
ഉം, പിന്നെ ഇങ്ങനെ മഴ പെയ്തിട്ടൊന്നും വെല്ല്യ ബുദ്ധിമുട്ടൊന്നുംല്ല്യ അല്ലേ?
ഇല്ലല്ല ബുദ്ധിമുട്ടൊന്നുല്ല. ങ്ങനെ വെള്ളം കയറ്ന്നെ നമുക്ക്ങ്ങനെ കാണാ. വീട്ട് വീട്ടിൽന്ന് ന്ന് ങ്ങനെ കാണാ പാടത്തേക്കൊക്കെങ്ങനെ വെള്ളം കൂട്ന്നതൊക്കെ ഉം, ആഹ് മക്കളല്ലാം പേടി. ഉം അവര് കാണാതെ പോയാല്, ആഹ് അതന്നെ നോക്കി നിക്കണം. ആഹ്. അതന്നെ പിന്നെ വന്ന്ട്ട് നോക്കിയാതി. ത് കൊള്ളാ വതിർട്ടാ നമ്മളത് നോക്കിക്കണെ അതാപേടി. ആഹ് അതന്നെ. ഉം.
പറീന്നുണ്ടല്ലോ സ്കൂൾത്തെ ഗ്രൂപ്പിലെല്ലാം പാ
ആഹ് പറയുന്നുണ്ട് അവധി കൊടുക്കണത് ആഘോഷിക്കാൻ എല്ലാക്കെ പറഞ് വി - വിടുന്നുണ്ട് ആഹ് നോക്കാനാ പറയണത് ആഹ്
അല്ല നമ്മള് അടുക്കളെ നിന്ന് എന്തെങ്കിലും എടുക്കുമ്പോ എല്ലാം കുട്ടികള് പോയാല് കാണൂല അതാ -
കാണൂല അതാണ് ആഹ് അവർക്ക് വെള്ളം കണ്ടാലും ഇങ്ങനെ പ്രശ്നം ഇണ്ടാവും എന്നൊന്നും അവർക്ക് അറിയില്ല അവർക്ക്- പോയി നോക്കണം
ആഹ് അത് തന്നെ
ഉം ഉം
രാത്രി ചോറ് തന്നെയാ വെയ്ക്കാ
ആഹ് ചോറ് തന്നെ വെയ്ക്കു
ഉഹ
അവിടെ എന്താ സ്പേഷ്യല് എന്തെങ്കിലും ഇണ്ടോ ആഹ് കുട്ടികളും കഴിക്കും
ആഹ് ഞങ്ങക്ക് രാത്രി ഇവിടെ ചോറ് വേണ്ട
വേണ്ട അല്ലേ ചപ്പാത്തി
എന്തെങ്കിലും അങ്ങനെയൊന്നുയില്ല അരിയിട്ടും ഒണ്ടാക്കും ചെലപ്പം ചപ്പാത്തി- ദോശയൊ എന്തെങ്കിലും ഒണ്ടാക്കും ഉം ചൊ - ഇവിടെ ആർക്കും ഒന്നും പോകില്ല രാത്രിയായാല്
ആഹ് ആഹ് നല്ലത് തന്നെ ചോറ് കഴിക്കാതിരിക്കുന്നതാണ് രാത്രി
അത് തന്നെ
ആഹ്
മടിയാ
ആഹ് മതിയാ ചെലപ്പോ ഞാൻ കഴിക്കാതെ മക്കൾക്ക് മാത്രം കൊടുക്കും
ആഹ്
കൊറേ മക്കള് ചോറ് കൊടുക്കാ ഞാൻ വെ ന്തങ്കിലും അയ അരിച്ചോണ്ട്
അത് തന്നെ അത്രയല്ലാണ്ട് കഴിക്കുവ ഇപ്പഴത്തെ കുട്ടികക്ക് ഭക്ഷണം കൊറവല്ല
ആഹ് തന്നെ ചിക്കന് എന്തെങ്കിലുമൊക്കെ വേണം കഴിക്കണെങ്കിൽ അല്ലെങ്കി അവർക്ക് ഇഷ്ടല്ല അല്ലെങ്കി വേണ്ട
പച്ചക്കറി അത് ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികക്ക് പറ്റൂല്ല
ആ ആവത്തില്ല
പിന്നെ വേറെന്താ ചെടിയെല്ലാം ഉണ്ടാക്കണ്ട ആ അതെല്ലാടോം ഉള്ളത് തന്നെ
ആഹ് അത് തന്നെ ഇന്നിപ്പോ ഒന്നും വാങ്ങിട്ടില്ല ഞാൻ ഇഷ്ടായില്ല ആഹ് ആഹ് പോയിക്കണ് ആഹ് ആ തന്നെ
ചെറിയ മീനായിരിക്കണം അത് കൂട്ടും വേറെ മറ്റേ പറ്റൂല
ആഹ് ഇപ്പ മീനും നല്ല വെലയാണല്ലോ
ആഹ് മീനിന്നും എറച്ചിയും ഒക്കെ കണക്ക് തന്നെ ആഹ് കിട്ടാനും അങ്ങനെ കിട്ടൂല മഴ ജാസ്തിയാകും തോറും കിട്ടൂലാലോ
ആഹ് കിട്ടൂല അത് തന്നെ
പക്ഷെ ഇവുടെലെ കിട്ടുന്നുണ്ട്
ആഹ് കിട്ടുന്നുണ്ടല്ലേ ആഹ് ആഹ്
വേറെ എന്തര് നാളെ സ്കൂള് ഇല്ല
ആഹ് ആഹ നാളെ സ്കൂൾ ഒണ്ട്
ഉം അളത്തൊന്നും കണ്ടിട്ടില്ല പെട്ടെന്നല്ലേ വന്നൂടലേ അല്ല മീൻ പൊരിച്ചതാ അവൽക്ക് വാണ്ടി
ആഹ് ആഹ് പോളിച്ചത ല്ലേ
ഉം വേറെ എന്തെങ്കും ഒരു കറി വെക്കുവ
ആഹ് ആഹ് ആഹ് ആഹ്
പരിപ്പോ പയറോ എന്തെങ്കിലും
ആഹ് അങ്ങനെ വക്കല്ലേ പരിപ്പിൽ എന്തെങ്കിലും ഇട്ട് വെക്കോ
ആഹ് ചെൽപ്പോ എന്തെങ്കിലും വെള്ളേരിയോ എന്തെങ്കിലും ഇട്ട് വെച്ചാല്
ആഹ് ആഹ് ആഹ് ഇഷ്ടാ ലേ
ങ്ങന്റെ വാളോ എന്തെങ്കിലും
ആഹ് ആഹ് ആ
ഉം
കൃഷിയൊക്കെ ണ്ടോ വീട്ടില് ആ വീട്ടില് പോകലുണ്ട് ഒ ഴ് വ് ണ്ടാകുമ്പം ലീവ്ണ്ടകുമ്പം പോകും
ഉം കൃഷി കുറവാ അങ്ങനെയൊന്നുല്ല ബട്ടറും ചിക്കു ല്ലാ ഇണ്ട് അങ്ങനെയള്ളു
ഫ്രൂട്ട്സുകളല്ലേ ആഹ് ചെടികളൊക്കെ ഇണ്ട് ഇപ്പ ഈ മാഴാ യിട്ടൊര് ഉഷാറില്ല
ആഹ് ആഹ് മഴത്തൊന്നും ഇങ്ങോട്ട് പിടിക്കുയില്ല ല്ലേ
ആഹ് ചട്ടിയിലൊക്കെ വെള്ളം കെട്ടിക്ക ആഹ്
ചട്ടിയിലന് ഓൾസ് കൊടുത്താ പോരേ അടീല്
ഹോൾസ് കൊടുത്തിട്ടും ഇങ്ങനെ ഇനി മണ്ണ് അടഞ്ഞിട്ടാണ്റീല ഒക്കെന്ന് റെഡി ആക്കാണ്ട് ഇഞ്ഞ് ഉം ഇവിടെ ഫുള്ള് മണ്ണ് അടിഞ്ഞ്ക്ക്ണ മണ്ണായതുകൊണ്ട് അയിന്റെ എടേല് ശകിരി നാര് ട്ട് കൊടുക്കണം ന്നൊക്കെ പറിണേക്കാ ന്നാല് അങ്ങനെ അടഞ്ഞ് ക്കൂല ആഹ് ആഹ് ഇഞ്ഞ് അങ്ങനെ കുഴിച്ച് ട്ട് ഓക്കണ്ണം
ഉം
മറ്റത് മണ്ണടഞ്ഞിട്ട് ചെടികളൊര് ഉഷാർ ക്ക്ണ്ല്ല അതെ ഉയര വെക്ക്ണ്ല്ല പച്ചക്കറി ഇല്ല അങ്ങനെ ഉണ്ടാക്കിക്കില്ല അങ്ങ ഉണ്ടാക്കി നോക്കും പക്ഷേ ഒന്നും കായ്ക്കൂല അങ്ങന ഇവിടെ നല്ല വെയില്ള്ള സ്ഥലേ നി അപ്പം വെയില് ഓവറായാലും പ്രശ്നാണല്ലോ
ആണ്
ഉം ഒക്കെ ര് പാകത്തിന് വാണം
അതന്നെ
അങ്ങനെ പോയി വൈതനൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ അങ്ങനെ ലാസ്റ്റ്ക്കാണ്ട് ഒരു കായന്റെ ഇണ്ടായി നി അത്ര ണ്ടായിട്ടൊള്ളൂ ഉം
ഉം
പൂവ് ങ്ങനെ ടും പൂവ് ങ്ങനെ കൊഴിഞ്ഞ് പോവും
ആഹ് എന്തോ മണ്ണിന്റെ പ്രശ്നായിരിക്കുന്ന ല്ല
ആഹ് മണ്ണ് ന്നാ മണ്ണൊക്കെ നല്ല മണ്ണ് തന്നെയാണ് എന്താ വെയിലിന്റെ വെയില ഇപ്പൊ പിന്നെ മഴായി വെയിലിന്റെ പ്രശ് ഞ്ഞാണ് ഓന്ന്ണ് വെയില് നല്ല വെയിലായിട്ട്
ഉം
പച്ചമുളക് ണ്ടാവും അത് എത്രിണ്ടാവും പച്ചമുളക്
അത് ന്നെ വേ പിടിക്കുല്ലോ ലേ പച്ചമുളക് അഹ് ഇവിടെ ഉണ്ടാവും പച്ചമുളക് തക്കാളി എല്ലാം
ആഹ്‌ ആഹ്‌
ഉം പിന്നെ വേറെന്ത് ഫാഷൻ ഫ്രൂട്ട് അങ്ങനത്തെല്ല വ ഹോണ്ടാവും അല്ല ഇവിടെണ്ട വേ
ഉണ്ടോ
ആ ഇവിടെണ്ട് അതൊന്നും എല്ലാം അങ്ങോട്ട് ഇട്ടച്ചാ മതി എപ്പോഴത്തേക്ക് പൊടിച്ചുക്ക ഉണ്ടാവും വ ഉണ്ടാവും കായ്
ആഹ്‌ കായ ഇണ്ടാണ കാലപ്പൊ
ആഹ് നറച്ചുണ്ടാവും
ആഹ് ആഹ്‌ ഇവിടെ അങ്ങനെന്നെ ഞാൻ ഇത് പ്രശാദ്യായിട്ട് നിറയ പൂക്കൾ ഇണ്ടായിന് ഇപ്പൊ ഒരു കായ ഉണ്ടായിട്ടുള്ളു പൂക്കൾ ഉണ്ട് അങ്ങനെ
ഇപ്പ ഇണ്ട് കായ വേ ഉണ്ടാവോ ലൈമല് അത്ര സമയായി മേണ്ടും ഉ ഉണ്ടായ പിന്നെ നിറച്ചു അ ഉണ്ടായിക്കോളും
ഉണ്ടായിക്കോളൂ അല്ലേ ഉം അവിടെ അങ്ങനെ പന്തലാക്കി ഇങ്ങനെ കയറ കെട്ടിടുത്തായി കൂടെ പടർത്തിയിട്ടുണ്ടോ ആഹ് ആഹ്
കാറ്റിക്ക കൊടുത്താൽ അങ്ങനെങ്ങ് പാടർന്നോളും പിന്നെ പന്ത് പോലെങ്ങിത്താൽ കയർത്തിയാല്
ആയിമ കൂടെ പോയിക്കോളും ഉം
ഉം വേറെന്നാ ഉമ്മേല ബത്തണ്ടാ
ഇല്ലല്ല ആ വരലുണ്ടേ എന്നിട്ട് പോ ആഹ് പോയി
എടക്ക് നിക്കും
ഉം പൊറത്തെല്ലാം പോക്കണ്ട
ആഹ് പുറത്തൊക്ക പോ ഹസ്ബൻ് നാട്ടിലില്ലാത്തട വല്ലാതത് പൊക്കില്ല എന്നാലും ചെറുതട്ടക്കെ പോവാ ആരെങ്കിലുംക്കെ പോകുമ്പോ അവരുടെ കൂടെക്കെ പോകും
ഇനി നാട്ടിന്ന് വന്നിട്ടാണ് ദൂരത്തേക്കൊക്കെ പോവ കുറ ട്രിപ്പ ആയിട്ട് കൊറച്ച ദൂരത്തേക്കൊക്കെ രണ്ട വർഷയി പോയി ആ രണ്ട വർഷവാനായി പോയിട്ട്
ആതു ശരിയാ
ഉം
ഇപ്പ സ്കൂള പൂട്ടുലെ അടുത്ത മാസ ആഹ് കുട്ടികൾ രണ്ട് മൂന്നാള്
ആഹ് ആഹ് ആ അടുത്ത മാസ ആണെ പൂട്ടില്ലേ
പഠിക്കുന്നെ
ആഹ് ആഹ് ആഹ്
ആ പൊറെനി പ്പാ
ഇല്ല രണ്ടു മാസം
ഇത്ര ലീവ്ണ്ടാവില്ലേ രണ്ട് കൊല്ലം നിന്നാല്
ആ അത്ര ലീവ് ഉണ്ടാവുംആ രണ്ടു മാസം ലീവ് കമ്പനി ആയിട്ട്
ആഹ് അഹ് അങ്ങ് പോക്കണ്ട
ഏഹ്.
നിങ്ങളങ്ങ് പോക്ക്ണ്ടോ ഗൾഫിലേക്ക് ഗൾഫിലേ
ഇല്ല ല്ല പോയിട്ടില്ല ഇത്‌വരെ ഇല്ല ഇത് പോയിട്ടില്ല ഇതുവരെ വീടും പണി അങ്ങനായിട്ട് കുടിരിക്കലൊക്കെ ആയിട്ടും അയ്ന്റതൊക്കെ ഇങ്ങനെ ആയിരുന്നു കുടിരിക്കൽ കഞ്ഞട്ട്പ്പ രണ്ടാമത്തെ വർ കുടിരിക്കൽ കഴിഞ് പോയതാ അയ്ന്റെ ചെറിയ കടങ്ങളൊ ക്ക ണ്ടാര്ന്നു അതൊക്ക കയ്ഞ്പ്പോ
ഉം ഇന്നേരം ആദ്യയിറ്റേക്കും വര്ന്നത് ല്ലേ
ആഹ് ആഹ്
വേറെന്ത് ചായകൊക്കെ എന്താ ഇണ്ടാകോ സ്പഷ്യലല്ലോ വൈന്നേരം
എടക്ക് ഇണ്ടാകും അല്ലെങ്കി ബിസ്ക്കറ്റൊ റസ്ക്കോ എന്താലും മതി ക്ക ആഹ് അത്രണം ന്നാലും അവർക്ക് ഇണ്ടാക്ക്ണതാണ് ഇഷ്ടം ആഹ് ആഹ് അതന്നെ
ഉം
അവടെ ഇണ്ടാക്കല്ണ്ടോ
ആഹ് ഞാൻ ഉണ്ടാക്കും
ആഹ് ആഹ്
ന്നാ പിന്നെ വേറൊന്നും ഇ
പയം പൊരി അങ്ങൻത്തൊക്കെ ഇണ്ടാക്കല്ലേ ആഹ് ആഹ് ആ ടൈം ആയിണു ഇന്നാ ശരി ഉം ഉം